ഹലോ
ആ കേൾക്കാവല്ലോ
ആഹ് കേക്കാം
എന്തോണ്ട് വിശേഷക്കെ
ആഹ ഒന്നും ഇല്ല ഇങ്ങനെ ഇരിക്ക്ന്ന് മഴ അവിടോ
ഇവിടെയും നല്ല വിശേഷങ്ങളൊക്കെ നല്ല മഴയും കാലാവസ്ഥൊക്കെ ആയി ഇപ്പം
കാലാവസ്ഥ ഇവിടെ മോശമാണ് മഴയായാതുകൊണ്ട് ഇങ്ങോട്ടും പോകാനൊന്നും പറ്റുന്നില്ല
ആഹ് ഇവിടെ അതെ നല്ല ഇടിയൊക്കെ ഉണ്ടേ അതൊണ്ട് പൊറത്തേക്കൊക്കെ എറങ്ങണതേ ഇച്ചിരിപാടാണ് ഹലോ ഉം കുട്ടികളേം കൊണ്ട് ടൂറൊക്കെ പോയോ
ഇല്ലാ പോയില്ലാ
സ്കൂളൊക്കെ തൊറക്കാറായില്ലേ?
ആഹ് ഇനിയിപ്പ മഴയായിരിക്കുവല്ലോ?
ആഹ് ഇനിയിപ്പം മഴയായിരിക്കും ഇനിയിപ്പോ ഒരിടത്തും പോക്ക് നടക്കൂന്ന് തോന്നുന്നില്ലാ രണ്ടാഴ്ച്ചയൂടെ കഴിഞ്ഞാ സ്കൂൾ അങ്ങ് തൊറന്നു
ആഹ് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴിച്ചു
എന്തുവായിരുന്നു ഇന്ന് സ്പെഷ്യൽ സൺ സൺഡേ?
സൺഡേ സ്പെഷ്യൽ ഒന്നു ഇല്ലാ നമ്മളിവിടെ ഫുൾ വെജിറ്റേറിയനാണ് അപ്പൊ എല്ലാ ദിവസവും ഒരേ വിഫവങ്ങൾ തന്നെയെല്ലാം
ആണോ?
ഉം സൺഡേ സ്പെഷ്യലായിട്ട് അങ്ങനൊന്നുമില്ലാ
ഉം പിന്നെ എന്താ വെക്കുന്നെ സാധാരണ
സാധാരണ നമ്മളെന്താ അവിയല് സാമ്പാറ് തോരൻ അങ്ങനെയൊക്കെയാ ഐറ്റങ്ങള് വെക്കും ഉം നന്നായിട്ട് കറിയൊക്കെ കുക്ക് ചെയ്യോ നന്നായിട്ട്?
വലുതായിട്ടില്ലാ പഠിച്ച് വരുന്നതേ ഉള്ളു
ഉം
ഉം പിന്നെ ഇന്നലെ മഴയ്ണ്ടായിരുന്നോ?
ഇന്നലെ വൈന്നേരം നല്ല മഴ ഒണ്ടായിരുന്നേ നല്ല ഇടിയൊക്കെ ആയിരുന്നു
പക്ഷെ മഴയങ്ങോട്ട് മാറുമ്പോ കൊറച്ചേരം പെയ്യാതിരിക്കുമ്പോ ഭയങ്കര ചൂടല്ലേ?
ആഹ് അതെ തന്നെട്ടോ നല്ല ചൂടാ ഇപ്പൊ ഇതേ മഴയില്ല ഇന്ന് മഴ പെയ്തില്ലാ ആഹ് നല്ല ചൂടാ നല്ല കാ പിന്നെ ഇപ്പൊ മഴ പെയ്ത കൊണ്ട് ആഹ് ചൂടിനൊരിച്ചിരി ആശ്വാസം ഒണ്ടെന്ന് മാത് മാത്രേ ഒള്ളൂ മഴ ഇപ്പൊ കൊറച്ച് കിട്ടിയത് കൊണ്ട് ഒരാശ്വാസ
ആഹ് വെള്ളം നമുക്കങ്ങനെ വെള്ളം പറ്റിട്ടില്ലേ ഇതുവരെയെ ഉം ഇല്ലാ നമ്മള് കൊഴക്കെണറാണെ പക്ഷെ കൊഴപ്പ ഇല്ല നമുക്ക് വെള്ളം ആഹ് വറ്റ് പറ്റിയിട്ടില്ലാ ഇതുവരെയൊന്നും.
ആഹ് ആഹ് ആഹ് പിന്നെ ഇന്നെങ്ങും പോയില്ലേ?
ഇന്ന് പോയില്ലാ ഇന്ന് ഈ മഴയെ പ്രതീക്ഷിച്ച് നമുക്ക് ഒരിടത്തും പോകാൻ നടക്കുന്നില്ലാ പിന്നെ നമ്മടെ തൊട്ടടുത്തൊരു ഫെസ്റ്റ് നടക്കുന്നൊണ്ട് എന്തോ?
സ്കൂള് തൊറപ്പിന്റെ വിശേഷങ്ങളൊക്ക് എന്തോ ആയി
സ്കൂള് തൊറക്കലിൻ്റെ പർച്ചേഴ്സ് എല്ലാ ഇങ്ങനെ നടക്കുന്നു പുസ്തകങ്ങളക്കെ ഇല്ലാ നമ്മള് കടേന്ന് തൊട്ടടുത്തുള്ള കടെ പോയ് നമ്മളെ സാനങ്ങള് വാങ്ങിക്കാ ചെയ്യ്‌ന്നെ ആഹ് വെലക്കൊറവാ
സൂപ്പർ മാർക്കറ്റു വല്ലോ ആണോ?
ആഹ് ഒരു സൂപ്പർ മാർക്കറ്റാ അപ്പ അവടെ പോയ് നമ്മള് ഒരുമിച്ചെല്ലാം ഒര്മി ഇങ്ങ് മേടിക്കേ ഒള്ളൂ ആഹ് ഡിസ്കൗണ്ട് ഒണ്ടേ
ആഹ് ആഹ് ആഴ്ച്ചേല് രണ്ടു ദിവസൊക്കെ ഡിസ് കൗണ്ട് കാണോ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലങ്ങനാ ശനിയും ഞായറും
ഇവിടെ ഏച്ചാ ഫെസ്റ്റിവൽ ഒക്കെ വരുമ്പം ഒരു പത്ത് പയ്നഞ്ചൂസം നമ്മക്ക് നല്ല ഡിസ്കൗണ്ട് ആയിരിക്കും ചെല സ് സാനങ്ങൾക്കൊക്കെയെ ഇപ്പൊ സ്കൂള് തൊറക്കുന്ന അനുബന്ധിച്ച് ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് കൊർച്ചൂസ്ത്തേക്ക് ആഹ് അതെന്നെ ഒരു കെട്ടെടുക്കുമ്പോ നമുക്ക് ഒര് രണ്ടെണ്ണം ഫ്രി ഇയ്യാ അല്ലെങ്കി പെൻസിൽ എടുക്കുമ്പം രണ്ട് പെൻസില് കൂടല് എക്സ്ട്രാ അങ്ങനെയെക്കെയായ്ട്ടുള്ളെ ഓഫറുകളൊക്ക ഒത്തിരി ഇട്ടിട്ടുണ്ട്
ആഹ് ഇതിപ്പോ ഞാൻ ഇന്നിപ്പോം സൂപ്പർ മാർക്കറ്റിൽ പോയ് ഒരു റെയിൻകോട്ടൊക്കെ വാങ്ങിച്ചായിരുന്നു മഴയ്
ആഹ് മഴയെക്കെ ആഹ് കുട്ടികൾ എങ്ങനെയാ സ്കൂൾ ബസ്സിനാണൊ പോന്നേ എന്തോ
ഒ ഫയങ്കര വെലക്കൊറവാണെന്നേ
ആഹ് സ്കൂ ആഹ് കുട്ടികളപ്പെങ്ങനെയാ സ്കൂൾ ബസ്സിനല്ലേ പോന്നേ
ആഹ് ആണാണ്
ആഹ്
ഉം
ഇന്നത്തെ കുട്ടിയേൾക്ക് ന്നെ റെയിൻകോട്ടിൻ്റെം മഴ കൊടേടൊന്നു ആവിശ് ഷൂ ഇല്ലെ എല്ലാം വീട്ടിന്ന് നമ്മള് വണ്ടിയെ കേറ്റിൽ വിടുന്നു
പൊ അതെ അതെ പിന്നെ ഇനീപ്പൊ അവധിയായിരിക്കും സ്കൂളൊക്കെ തൊറന്ന കെയ്യുമ്പൊ അങ്ങോട്ട് മഴയൊക്കെ
അഹതെന്നെട്ടോ
ആഹ്
പിന്നിപ്പൊ മഴക്കാലന്നെ സ്കൂള് തൊറക്കുമ്പോ അസുഖങ്ങള് കുട്ടികൾക്ക് അതൊരു വേറൊരു സൈഡിക്കൂടെ വരും
അതെ ഇനിയിപ്പം ഒരാക്ക് വന്നെയ്ഞ്ഞ ഒരുപാട് പേർക്ക് ഇങ്ങനെ ആവത്തില്ലയോ
ആഹ് അതെ അതെന്നെ സംഭവം ന്നെ കുട്ടികൾ ക്ലാസ്സില് ഒരാളൊരാൾ പനിയും കൊണ്ട് വന്നാ മതി
പനി പിടിക്കുന്നത് കൊറവാല്ലേ
ആഹ് വെക്കേഷൻ ടൈം പിള്ളാർക്ക് അസുഖങ്ങള് കൊറവാ ന്ന് വെച്ചാ അവര് നമ്മുടെ വീട്ടില് തന്നെ ക്കില്ലെ ഇരിക്കുന്നെ ഉള്ളൂ ഇതിപ്പോ സ്കൂളില് ഒരാക്ക് പനി വന്നാ മതി എല്ലാ പിള്ളേർക്കും പെട്ട് ട്ടെന്ന് പടരൂലോ
ആന്നാന്ന്
അതാണ്
പിന്നെ വേറെന്ത്ണ്ട് വിശേഷം
വിശേഷങ്ങള് ഇവിടെ നമ്മ അടുത്തൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് അവിടെ ഞങ്ങള് കയ്ഞ്ഞൂസ കൂൾന്ന് പോയായിരുന്നു ആഹ് നല്ല ഇനി നല്ല സ്റ്റാളുകളൊക്കെ ഉണ്ടേ കൊറേ റൈഡുകളൊക്കെയുണ്ട്
പോകാ ഇപ്പൊ മഴെ മഴയായിണ്ട്
അ അ മഴയായതോണ്ട് ഇച്ചിരി അത് കോ-ഒരു ആൾക്കാരുടെ വരവ് ഇച്ചിരി കൊറവായി ഇന്നെ ആഹ് അഓണ്ട് ഇപ്പ രണ്ടൂസം കൂടി അത് നീട്ടീന്ന് പറയുന്നു ആഹ് ടിക്കറ്റൊക്കെ വച്ചാണ് ഒരാക്ക് ഹൺഡ്രഡ്
ഓഹ് ഓഹ് കൊച്ച് കൊട്ടികൾക്ക് എങ്ങന ഹാഫ് ആണോ ഒരേ റേറ്റോ ആഹ് ഇവിടെ കൊല്ല ആശ്രമ മൈതാനത്ത് ഇതുവോലെ ഫെസ്റ്റ് നടക്കുവായിരുന്നു പക്ഷെ ഈ വർഷം കൊറവ
ആഹ് അഹ് ഇവിടെയതന്നെ ആൾക്കാർ കുറവാണേ എന്നാലും പക്ഷെ വെക്കേഷൻ ടൈം ആയതൊണ്ടായിരിക്കാം പിള്ളേർക്കൊ ഒരു എൻജോയ്മെന്റേ പാർക്കും എല്ലാ റൈഡുകളൊക്കെ ഉള്ളത് കൊണ്ട് പക്ഷെ വൈന്നേരം ആകുമ്പോ നമുക്ക് ഇറങ്ങാൻ പാടില്ല എന്ന വെച്ചൽ മഴയായിരിക്കും പല പ്രോഗ്രാമുകളും വൈകുന്നേരത്തെ ക്യാൻസൽ ആക്കി വിടവാ അയ്ന് സൺഡേ ആയണ്ട്‌ രാവിലെ തൊട്ടുണ്ട് അപ്പ നല്ല തിരക്കായിരിക്കും.
തിരക്കായിരിക്കും ഉ വീടിനടുത്താണോ
ആഹ് വീട്ടിന്റെ അടുത്ത് കുറച്ചങ്ങട് പോയാ മതി വണ്ടിക്ക് പോണം എന്നാലും നമ്മുടെ അടുത്തായത് കൊണ്ട് ഉ
കല്യാണങ്ങളൊന്നും ഇല്ലായിരുന്നോ
കല്യാണങ്ങള് ഇപ്പോ കഴിഞ്ഞആഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നേ അതെ ആ റിലേറ്റീവിന്റെ ആയിരുന്നു അ യ്ന്റൊരു ആഘോഷം ഒരാഴ്ചത്തോളം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കല്ല്യാ ണം അങ്ങനെയാണല്ലോ മൂന്നും നാലും ദിവസം അല്ലേ അയ്ന്റെ ആഘോഷങ്ങൾ നടക്കുന്നേ
പെണ്ണിന്റെയാണോ? ചെക്കന്റെയാണോ?
പെണ്ണിന്റെ വീട്ടിലേ ആയിരുന്നേ
ഉം ഉം
അപ്പം മൈലാഞ്ചിടിലായി മെഹന്തി കല്യാണമായി അങ്ങനെ പല ചടങ്ങൾ ഇപ്പോ ഉണ്ടല്ലോ
എത്ര ദിവസം നീണ്ട്
മൂന്നൂസ്ത്തെ കല്യാണമായിരുന്നു അവർ
ആഹ് മൂന്ന്സവും ഒരുപാട് പേര് വരും
ആഹ് ഒരുപാട് പേര് വരും ഉം എല്ലാവരും വരും
ഉം അഹ്
പിന്നെ ലാസ്റ്റ് ദിവസത്തെ ആകുമ്പ ചെറുക്കന്റെ വീട്ടിന്ന് ഡ്രസ്സ് പുടവ് കൊടുക്കാൻ വേണ്ടി ഒരു വരവ് അതൊക്കെ ഒരു ചടങ്ങാണല്ലോ ഇപ്പൊ
ആഹ്
അങ്ങനെ നല്ല ആഘോഷമായിരുന്നു കേട്ടോ
ആഹ് നല്ല കല്യാണമായിരുന്നു
നല്ല മഴയുമായിരുന്നു ആ കല്യാണത്തിനിടയ്ക്ക് ക്ക് ആഹ് അതപ്പോ ഒരു ചെറിയരു എല്ലാർക്കും ഒരു ബുദ്ധി മുട്ടല്ലേ മഴയാകുമ്പോളേ
ആഹ് ഈ മാസം ഒരുപാട് കല്യാണങ്ങളുണ്ടായിരുന്നു ഇനിയിപ്പൊ കുറയും
ഇനിയിപ്പൊ കൊറയുവേ ഇപ്പൊ അടുത്ത മാസൊക്കെ ആവുമ്പോ ഇച്ചിരി കുറയും ആ ചിങ്ങത്തിലൊക്കെ ആയിരിക്കും പിന്നെനി നല്ല കല് അതുപോലെ ഇനി മഴക്കാലോടെ ആയിരിക്കൂല്ലോ അപ്പൊതെങ്ങനെയാണേങ്കലും കല്യാണങ്ങൾ കുറവായിരിക്കും.
ആഹ് ഈ മാസം കൊണ്ട് നിക്കും കല്യാണൊക്കെ
അതെ
ആഹ് കഴിഞ്ഞ ഞായാറാഴ്ചയാണോ അതിന്റെ അങ്ങ ഞായാഴ്ചയാണോ ഒരു ദിവസം ഞായറാഴ്ച ഭയങ്കര കല്യാണവായിരുന്നു ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നു
പോയിരുന്നോ അ അടിച്ചു പൊളിച്ചോ
ആഹ്
ഉം
പിന്നെ മാങ്ങൊക്കെ തീർന്നോ സീസൺ
ഞങ്ങളുടെ ഇവിടെ മാങ്ങ ഞങ്ങക്കില്ല സ്വന്തമായിട്ടില്ലേ നമുക്ക് ആ പറമ്പി ചക്കയാ കൂടുതല്
അപ്പൊ അപ്പുറത്തുള്ളവർ
ആഹ് അപ്പറത്തൊക്കെ ഉള്ളൊരു കൊണ്ട്തരുന്നള്ളും മാങ്ങിയണ്ട് ചക്ക നമുക്ക് ഇഷ്ടം പോലെയുണ്ട് പക്ഷെ മാങ്ങ നമ്മുടെ ഇഷ്ടത്തെ ഒത്തിരിക്കിട്ട് ആ എന്തോ ആഹ് അതന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് പണ്ടത്തെ ബാർട്ടർസമ്പ്രദായം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറ്റാ
അതാ അത് നല്ല കാര്യല്ലേ.
ഉം എന്നാലും ഉണ്ട് നല്ല മാങ്ങങ്ങ ഉം
ഏഹ് മാങ്ങഉള്ളായിരുന്നു ചക്കയില്ലായിരുന്നുട്ടോ. ഇപ്പം ചക്ക ഒരു പ്ലാവില് നിറച്ച് ചക്ക പിടിച്ചപ്പ മാങ്ങയില്ല.
ഓഹ് മാങ്ങ സീസം കഴിയാറായോന്ന് ആഹ് തീർന്നോ ഇവിടെൊക്കെ ചക്കയുടെ സമയം ആയി. വരുന്നതേ ഉള്ളൂ കേട്ടോ.
ആഹ് ഇവിടെ കഴിയാറായി.
ആഹ് ആഹ്
ആഹ് ഇനീപ്പോ ആനിലിച്ചൊക്കെ ഉണ്ട് അതൊക്കെ വീണിങ്ങനെ പഴുത്ത് വീണ് നാശമാവും മഴയൊക്കെ. ച്ചാമ്പോ.
ആഹ് ശരിയാട്ടോ ഞങ്ങൾക്ക് അതില്ല
അത് ല്ല്യല്ലോ ഇവിടെ ഉണ്ട് പക്ഷെ. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഞാൻ അത് ഞങ്ങള് എല്ലാരും കൂടെ പിച്ച് കഴിച്ചായിർന്ന. ആഞ്ഞിലച്ചക്ക.
ആഹ് നല്ല ടേസ്റ്റ്ല്ലേ ആഹ് ചക്കക്ക്.
മുന്തിരിങ്ങെ പോലെ ഇരിക്കുന്ന.
ആഹ് നല്ല ടേസ്റ്റ്ല്ല അതിന്.
മഞ്ഞ കളറ ആഹ് അത് തന്നെ നല്ല ടേസ്റ്റാ പക്ഷെ പണ്ടത്തെ അത്ര ഒരിതില്ല.
ഞാൻ അങ്ങനെ ഒത്തിരി അതൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ.
ആഹ് അത് പക്ഷെ നല്ലയ അതിന്റെ കുരുവൊക്കെച്ച് എന്തോ റെസിപ്പിയൊക്കെ ഉണ്ടാക്കോന്ന് ഇങ്ങനെ. പറയുന്നു കപ്പലണ്ടി പോലും ഇങ്ങനെ.
ആണല്ലേ ആഹ് ഞങ്ങൾക്ക് ഇവിടെ നാട്ടം പരിക്കച്ചക്കയും കൂഴ ചക്കയും. അങ്ങനെയുള്ള ഇതൊക്കെയ കൂടുതലള്ളൂ ഞങ്ങടെ പറമ്പിലേ.
ആഹ് വരിക്കയ്ണ്ടോ?
ആഹ് വരികഉണ്ട് നല്ല മധുരമ നല്ല. ചെമന്ന കളറൊക്കെ ഉള്ള ആഹ് ടേസ്റ്റ് അതാ. ഉം നല്ല ചുമല്ല കളർള്ളരു ചക്കയുണ്ടേ. അതിന് നല്ല ടേസ്റ്റ ആഹ് അതന്നെ അതന്നെ ഉം ആഹ് നന്നായിട്ട ഒത്തിരി പഴക്കത്തില്ല നമുക്ക് കടിച്ച് കടിച്ച് തിന്ന
ആഹ് എനിക്കിഷ്ടം അത് ഉം അതെനിക്കറിയ പക്ഷ ഇവിടില്ല കഴിച്ചിട്ടുണ്ട് ചുവന്ന കളർന്നിരിക്കുന്നെ.
അതെ ഉം
പിന്നെ ഇവിടെ കപ്പക്കണ്ട്.
ആഹ് കപ്പയൊക്കെ ഉണ്ടല്ലേ ആഹ് ഞങ്ങളുടെപ്പ പ്പയും ചേനയും ചേമ്പും എല്ലാം ഉണ്ട് ഒരു സൈഡിൽ കൂടെ പന്നിയും കൊറ കൊണ്ടുപോകും.
പന്നിയുണ്ടോ?
ആഹ് ഞങ്ങടെ നട അവിടെൊക്കെ പന്നിയുണ്ടെന്നേ.
അപ്പ എല്ലാം നശിപ്പിക്കാല്ലോ.
എല്ലാം നശിപ്പിക്കും നമ്മള് വെച്ച് കഴിഞ്ഞിട്ട് അവര് വന്ന് ഒര് രണ്ട ദസ. സം കഴിയുമ്പോ അതിനെ വേര് പിടിച്ചു പറയുമ്പോഴർ വ നോക്കേ അതുപോലെ.
പരാതി പറഞ്ഞാലൊന്നും പോ
ഓഹ് അതങ്ങനെ പരാതി പറഞ്ഞാലൊന്നും നടക്കല്ലേ പിന്നെ നമ്മള് പന്നി ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ചുറ്റും വേലിയോക്കെ കെട്ടി.
ഓഹ് അങ്ങനെ.
അങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ തന്നെ നമ്മൾ നോക്കുക.
ചെലപ്പോം പായല് ഈ പാട്ടയൊക്കെ കെട്ടി നമ്മളിടും അപ്പൊ പാ ചെയ്യിപ്പിക്കുമ്പം പേടിച്ചത് പൊക്കൂളുവെടി
വല്ല്യതാണോ അതോ ഓഹ് ഉം ഇവിടെ ഒരു ടൈമില് ഞങ്ങടെ ഭാഗത്ത് വീട്ട്ല് കെണറില് വീണായിരുന്നു പന്നി
ആഹ്
പിന്നേ കൊന്നിട്ടാണ് കരക്ക് കേറ്റിയത്
കെ അൗ അതപ്പം വല്ല്യ പാടായില്ലേക്കെള കെ അതുവല്ല തേകണ്ട വന്നില്ലേ
കാരണം കൊന്നതിന്റെ കാര്യം ഇത് അറ്റാക്കെയ്യും മുകളിലോട്ട് വരുന്ന ടൈമില് ആ നിയമൊ ഒക്കെ ഉണ്ടല്ലോ
ആഹ് ആ നമ്മളെ ഉപദ്രവിച്ചാ നമ്മക്ക് ചെയ്യാം ശെരിയാ ആഹ് കൊല്ലാതെ അതിന്ന് കേറ്റാൻ പറ്റത്തില്ലല്ലോ
ഇല്ല
ഉം കുടിക്കുന്ന വെള്ളവായിരുന്നോ
അല്ല അല്ല ഉപയോഗം ഇല്ലാത്തത് അത്ന്ന് കൃഷിക്ക് എടുക്ക്ന്നയാര്ന്ന്
ആഹ് അത് പിന്നെ കൊഴപ്പ ഇല്ല ഉം
എങ്കി ശെരി
ഉം എന്ന ശെരിയെന്ന